ആഹ് കേക്കുന്നു എവിടെ എന്തൊക്കെണ്ട് വിശേഷം
ആ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഉം പിന്നെ അവിടെന്നുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ
ആഹ് സുഖായിട്ടിരിക്ക്ന്ന് ഫുഡ് കഴിച്ചു പൊറത്ത്ന്ന് കഴിച്ച്
ആഹ് ആഹ്
വീട്ടിലിപ്പം അധികം കുക്ക് ചെയ്യലൊന്നുല്ല സമയം ഇല്ല മെയിനായിട്ട് അങ്ങനെ
ഓ എന്നും പൊർത്ത്ന്നാണോ
ആഹ് ഇപ്പം മിക്കുള്ള ദിവസം പൊറത്തുന്നാ നീയോ നീ പുറത്തു പോയി ഫുഡൊന്നും കഴിക്കാറില്ലേ
ഇന്ന് പക്ഷേ പുറത്തുന്ന കഴി വാങ്ങിച്ചോണ്ട് വന്ന് വാപ്പ വാങ്ങിച്ചോണ്ട് വന്ന് കഴിച്ച് ഇടക്ക് ഉമ്മ ഒന്ന് വീണായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഫുഡ് ഒന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു കൊറച്ചൂസം പൊറ ത്ത്ന്നായിരുന്നു സത്യത്തി ഇപ്പ എല്ലാവരും ആ കൂടു വല് എല്ലാരും പൊറത്തുന്നല്ലേ കഴിക്കുന്നതൊക്കെ പക്ഷെ അത്ര നല്ലതും അല്ലല്ലോടാ
അത്ര നല്ലതല്ല എന്നാലും പിന്നെ സമയം ഇല്ലാത്തപ്പോ നമ്മൾ എന്തോ ചെയ്യാനാ എനിക്കാണെങ്കിൽ പിന്നെ അടുക്കളയിലൊന്നും കയറാങ്ങ് താല്പര്യം ഇല്ല അതായത് ഇപ്പം കുളിച്ചൊക്കെ കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് കയറിയൊന്നും ഉണ്ടാക്കാനൊന്നും താല്പര്യമില്ല പിന്നെ ഞാൻ രാത്രി ചോറ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തുന്ന് പുറത്തുന്നു എന്തെങ്കിലും റൈസ ആ മേടിച്ച ന്ന് മന്തിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും
ടേസ്റ്റും പൊറത്തന്ന് ഫുഡിനാണല്ലോ നമ്മൾ ഉണ്ടാക്കി ആ ടേസ്റ്റ് കിട്ടത്തതും ഇല്ലല്ലോ
അതെ പുൊറത്തൊന്ന്ും കഴിച്ചു വെച്ചപ്പപ്പോ വീട്ടിലെ ഫുഡിന ഒന്നും ടേസ്റ്റ് ില്ല പ ഉച്ചക്കൊക്കെ ആയന്നെ
എന്റെ വീട്ടിലെ ഫുഡൊന്നും
ഉം എന്നാലെ ഞാനിപ്പ അങ് പോ
ഉ അതല്ലെ വേററ്റ ആഹ പറഞ്ഞു
വീട്ടില് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരക്കും അവർക്കും പുറത്തൊന്ന് വേണം ഇപ്പൊ എന്റെ ഇത്താടെൊക്കെ പിള്ളോരൊക്കെ വരുന്ന അവസരത്തിൽ അവർക്ക് പുറത്തുനിന്ന് കഴിക്കാനാണ് ഇഷ്ടം വീട്ടിലുണ്ടാക്കുന്ന ഒന്നും കഴിക്കത്തി െ പരും
ആഹ എല്ലാവർക്കും പുറത്തത്തെ ഫുഡ ഇഷ്ടം കാരണം ഫുഡള് ഇപ്പം എവിടെ എല്ലായിടത്തും വെറൈറ്റി ഫുഡ ഒക്കെ അല്ലേ പുറത്തുന്ന ഇപ്പോ എന്ന വെച്ചാ പണ്ടത്തെ പോലെല്ലല്ലോ അതിനനുസരിച്ച് എന്താ മറ്റേ എന്തോ കൊറല്ലോ രോഗങ്ങളും വന്നുകൊണ്ടിരിക്കുവല്ലേ ഈ ഫുഡിലെ ഇതൊക്കെ കാരണം
അതൊണ്ടാണാ ഇപ്പൊ ദ്യൊക്കെ കഴിക്കണെങ്കിൽ തന്നെയും മയണൈസ ഒക്കെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മള് കഴിക്കാൻ പറ്റൂല്ലല്ലോ പ്രശ്നല്ലേ അപ്പഴ പക്ഷെ നമ്മളിത് കാണുമ്പോ അങ്ങ് കഴിച്ചു പോകുന്നു അപ്പൊ നമ്മള ഇതിന്റെ അസുഖങ്ങളെ പറ്റിയ ഒന്ന് ചിന്തിക്ക
ചിന്തിക്കുന്നില്ല
ഉം അതാ ഇവിടെ അടുത്ത കഷ സമയത്ത് ഒരു കടയിൽന്ന് ഇതേപോലെ ഹെൽത്തിന്ന് വന്ന് കഴകിയ ഫുഡ് കഴിച്ചിട്ട് പിടിച്ചായിരുന്നു നമ്മള് എപ്പോഴും ആ കടന്നാണ് മേടിച്ചുകോണ്ടിരുന്നത് അപ്പൊ അങ്ങനെയും വിശ്വാസയോഗ്യവും അല്ല
അതാ ഈ പാഴഷില് കൊണ്ട കഴുമ്പോഴത്തന്നെ അതി പുറത്ത് എഴുതിയിട്ടുണ്ടല്ലോ മന്ിയൊക്കെ വാ വാങ്ങുമ്പം ഇത്ര മണിക്കൂറിനുള്ള കഴ വിക്കണന്നുണ്ടല്ലോ മയനേസ് ഒന്ന് വച്ചിരിന്ന് കഴിച്ചൂടല്ലോ അതത്ര ഒരു മണിക്കൂർ ര ആ അങ്ങനെണ്ട് ഞാൻ ഞങ്ങ ഇവിടെ മന്തിക്കടയിൽ നിന്ന് ഇങ്ങനെ പാ വാ്പ അതിന്റെ പുറത്ത് കറിന് പുറത്ത് അവ എഴുതി വച്ചിട്ടുണ്ട് എത്ര മണിക്കൂറിനുള്ളിൽ ഫുഡ് കഴിക്കും ണന്ന് എഴുതിയിട്ടുണ്ട്
ഓ അപ്പൊ മിക്ക ഉുള്ളെട്ത്തും ഇപ്പോ ഇഷ്യൂസ് ഒക്കെ പ്രശ്നങ്ങളൊക്കെ ആയോണ്ടായിരിക്കും ഇവര് നേരത്തെ കൂട്ടി ഒരു മുൻകരുതല് പോലെ ഇങ്ങനെ കൊടുത്തിരി ക്ക്ന്നത് ശരിക്കും പറഞ്ഞാൽ അവര് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ക്കും ഈ
അതല്ലെപ്പെ ഇപ്പം കുറേ ന്യൂസൊക്കെ കാണുന്നുണ്ടല്ലേ വിഷബാധ എങ്ങനെ വിഷബാധ വന്ന് എത്രയോ പേർക്ക് ഇങ്ങനെ മരിക്കുന്നതായിട്ടൊക്കെ
ഒരിടക്ക് വെച്ചിട്ട് ഇതെന്നേയ്ര് ഇന്ന് പൊറ്ത്തിന്ന് ഈ പിള്ളേർ ഷവർമ്മയൊക്കെ കഴിച്ചിട്ട് എന്തോരം പിള്ളേരാന്ന് ഈ അസുഖങ്ങളൊക്കെ ബാധിച്ച് കിടക്കേം മരിച്ചൊക്കെ പോവുകയും ചെയ്തു പക്ഷെ നമ്മളിതൊക്കെ കണ്ടാലും പൊറ്ത്ത്ന്നുള്ള ഫുഡ് കാണുമ്പം കഴിച്ചു പോകും
അതെ എടക്കാ ശവർമ്മേടെ ഇത് വന്നപ്പോഴത്തേക്ക് എടക്ക് പറയുവായിരുന്നു വീട്ടിലൊക്കെ വാങ്ങിച്ചു കഴി തുടങ്ങാൻ കുറച്ച് ടൈം നമ്മ ഞാനും അതൊക്കെ ഒന്ന് ഒഴിവാക്കിയായിരുന്നു പക്ഷെ എങ്കിലും എത്രേന്ന് വെച്ചാ നമ്മൾ വീണ്ടും വാങ്ങിക്കും പിന്നെ അത് അത് തന്നെ കണ്ടിന്യൂ ചെയ്തോണ്ടേയിരിക്കും കാരണം നമ്മളും അതുവായിട്ടങ്ങ് ഇതായി പോയി കാരണം പൊറത്ത് പണ്ട് നം എനിക്ക് എൻ നമ്മള്ടെ കൊച്ചീരത്തിലൊന്നും അങ്ങനെ അധികം പൊറ്ത്തുന്നള്ള ഫുഡ് വാങ്ങിച്ചാലും പൊറോട്ട അങ്ങനെയുള്ള പൊറോട്ട ബീഫ് അങ്ങനെയൊക്കെല്ലേ ഇങ്ങനത്തെ ത്തെ വെറൈറ്റി വെറൈറ്റി ഫുഡൊന്നും ഇല്ലായിരുന്നല്ലോ
അതെ ആ സമയത്തില്ല പക്ഷെ പൊറോട്ടയും പ്രശ്നമാണ് മ മൈതാമാവല്ലേ.
മൈതാമാവ് അതും പ്രശ്നമാണ് പക്ഷെ അന്ന് പണ്ടൊന്നും നമ്മൾ ഇങ്ങനെ വാങ്ങിക്കത്തിലല്ലോ നമുക്കൊരു ഇതിന് വേണ്ടിയൊരു കൊതിക്ക് വേണ്ടി എടയ്ക്ക് എപ്പോഴും വല്ലപ്പോഴും അല്ലെ വാങ്ങിക്കത്തൊള്ളായിര്ന്നു ഇപ്പം പക്ഷേ അങ്ങനെല്ലേ ഡെയിലി ഡെയിലി നമ്മള് എപ്പോഴും ഈ ഷവർമയൊക്കെ പണ്ടത് നമ്മൾ മ്മളെ കൊച്ചിലെ ഈ ശവർമേന്ന് പർഞ്ഞാ ആരിത് ഇറങ്ങി അത്ര ഇതൊന്നും അല്ലായിരുന്നല്ലോ നമ്മള്ളൊരു കൊറേ ഇത് കഴിഞ്ഞിട്ടില്ലേ നമ്മൾ ഈ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചു തുടങ്ങിയത്.
ആ അത് നീ പറഞ്ഞ സത്യവാ പിന്നെ പണ്ടൊന്നും നമ്മൾ മ്മളെ നാട്ടില് നമ്മളൊക്കെ നാട്ടിൻപൊറത്ത് താമസിക്കുന്ന ആൾക്കാരായൊണ്ട് നാട്ടിലെന്നു പറയുമ്പം ഒന്നോ രണ്ടോ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ ഉണ്ടേ ഇല്ലെങ്കിൽ ഇല്ല ആ രീതിയിലായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പ ഈ നാട്ടു ആൾക്കാര് അതെ മാറി എല്ലാടത്തും ഹോട്ടല്.
ഹോട്ടൽ അതും ഹോം ഡെലിവറി നമുക്ക് പോവണ്ടെ എല്ലാം ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ പറഞ്ഞ വീട്ടി ട്ടിലെത്തുവല്ലേ.
അതെ ഇപ്പൊ നമുക്ക് പോവേം വേണ്ട നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മുടെ വാതിൽക്
വാതിക്കലെത്ത ആ അത് പത്ത് മിനിറ്റിനുള്ള വെ ഇപ്പൊ പറഞ്ഞാലും രാത്രിയാണെങ്കി രാത്രി നമ്മുടെ വീട്ടിലാഫുഡ് എത്തിയിരിക്കും. അതാ അങ്ങനെ എ
വലിയൊരു പ്രശ്നമാണ് ഇ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനാണെങ്കിൽ തന്നെ ഇപ്പം ആദ്യൊക്കെ ജോ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോ അ ഇങ്ങനെ ഉണ്ടാക്കാം മടിച്ചിട്ട് അതായത് ഉണ്ടാ ങ്ങനെ മേടിക്കുന്നതായിര്ന്ന്. പിന്നെ ഒരു സമയം കഴിയിമ്പതേക്ക് സമയം ഉണ്ടെങ്കിൽ പോലും വീട്ടിലെ ഫുഡ് കയി
വേണ്ട ആ ടേസ്റ്റല്ല നമുക്ക് വേണ്ട വീട്ടിലെ ഫുഡ് മറ്റേ പുറത്തുന്ന് കഴിച്ച് കഴി കഴിച്ച് ഇതായി.
വീട്ടിലൊക്കെ ഇവിടെ ഉച്ച ആ ഓ ഉച്ചക്ക് കഴിക്കുന്ന ഫുഡ്ല്ലേ മിക്ക ഉുള്ളത് നമ്മള് പിറ്റേ ദിവസം എട്ത്ത് കളയ ഇന്ന് രാത്രി പുറത്തുന്ന് ഫുഡ്‌ കഴി
അതെ കാലം അതെങ്കിൽ പനി പിന്നെ പനിയൊക്കെ വരുമ്പോ മാത്രം നമ്മള് ചിലപ്പോൾ കഞ്ഞിയൊക്കെ അന്നേരം നമുക്ക് കഞ്ഞിയൊക്കേയല്ലെ ചിലപ്പം പുറത്തെ ഫുഡിനൊന്നും നമുക്ക് ഒരിത് കാണത്തി ത്തില്ലല്ലോ ഞാനൊക്കെ പനിയൊക്കെ വരുമ്പോ കഞ്ഞി കുടിക്കും അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് അല്ലാതെ എനിക്ക് കിട്ട എനിക്ക് മന്തിയൊക്കെ ഭയ്ങ്കര ഇഷ്ടവാ. പക്ഷേ അദ്യട്ടോ ഈ മന്തിയൊക്കെ കഴിച്ച ടൈമില് തൊടങ്ങിയ ടൈമില് എനിക്ക് അത്ര അതിന്റെ ഇത് ഇഷ്ടല്ലായിര്ന്ന്. പക്ഷെ പിന്നെ പിന്നെ ഇപ്പൊ ഭയങ്കര ഇഷ്ടവാ. ആ എന്തോ ഒരു എന്താ
ആ ടേസ്റ്റ് നമ്മുടെ നാക്കിലങ്ങ് പിടിച്ച അതുകൊണ്ടാ ഇപ്പൊ ഭയങ്കര രസമായിട്ട്ന്ന ആദ്യ എനിക്ക് നമ്മള് പണ്ടൊക്കെ ഇ ബിരിയാണി ചിക്കൻ കറിഴും അപ്പൊ നമുക്ക് കറി പോലെ ഇരിക്കുന്നതും മസാലയ്ക്കെ തോന്നെ ഉള്ള ഫുഡൊക്കെ ര്ന്നു അന്നൊക്കെ നമുക്ക്ിഷ്
ഇഷ്ടം ആ.
ണ്ടായിരുന്ന അപ്പൊ നമുക്ക് ഈ മന്തി യൊക്കെ ഇത് എന്തെതിലും എന്താ ഇതില് മസാലയൊന്നും ഇല്ലാത്തൊരു സാധനം ഞാൻ ആദ്യം അങ്ങനെയൊക്കെ ചിന്തിച്ചത് കഴിച്ചു തുടങ്ങിയപ്പം
പിന്നങ്ങ് ഇഷ്ട പിന്നെ നമുക്ക് അതിനോട് ബിരിയാണി കാട്ടി ഇഷ്ടം മന്തിയോടെ ആയിരിക്ക ഇപ്പൊ കല്യാണ വീടുകളിലും ഉണ്ടല്ലോ ഒരു ഫുഡ് ഒരു ഐറ്റാട്ട മന്തി ഉണ്ടല്ലോ.
അതെ ഇപ്പൊ ബൊഫുമ്പോ ശെരിയാ പിന്നെ അത് മാത്രല്ല. അ ഈ പണ്ടൊക്കെ ഇപ്പൊ പനിടെ അര്യം തന്നെ നീ പറഞ്ഞല്ലോ അപ്പൊ പണ്ട് പനി വരുമ്പോ നമ്മള് കഞ്ഞി കുടിക്കും പക്ഷെ എനിക്ക് ഇപ്പൊ ഈ അടുത്ത സമയത്ത് പനി എന്തൊക്ക പിടിച്ച് മന്തി കഴിച്ചപ്പോ എനിക്ക് പനി അറീയി ല്ല ഗുളിക കഴിക്കുന്നോര എഫക്റ്റ് പോലെ.
ആ എന്റെരു ഒരു ഫ്രണ്ട് ഇങ്ങനെുണ്ട് അവക്ക് ഇങ്ങനാണേ ങ്ങനെ എന്തെങ്കിലും അസുഗം വരുമ്പോൾ ഷവർമ്മ. എവിടെപ്പ യാത്രയൊക്കെ പോവുമ്പോ ഒമിറ്റെയ്യുന്ന ശീലോണ്ട്. അവള് പറയുന്നെയാ എനി എന്റൊട കോളേജി പ ടി അവിള് പറയുന്നെയാണെ എന്ത് ഷവർമ്മയുടെ ഷവർമ്മ കഴിച്ച കൈ ഷവർമ്മയണ്ടോ അവളൊമിറ്റെയ്യത്തില്ലെന്ന്. ആഹ് അ ആഹ്
ഓടി വെച്ച അതി അതെ. മുടി വരെ അതിനനുസരിച്ച് പൊരുത്തപ്പെട്ട്.
ആഹ് പിന്നെ ഓ അതാണ്. അങ്ങനെയുള്ള അല്ലെങ്കിലും നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം പൊതുവെ മൊത്തത്തി മാറിയല്ലോ. ഫുള്ള് മാറി. എന്തുവാ എല്ലാം മാറി അതുവല്ല അതനുസരിച്ചല്ലേ ഓരോ രോഗങ്ങളല്ലേ കൂ കൂടി ഇരി ക്കുവല്ലേ നമ്മള്ടെത് ഒരു ഉം.
ഹോസ്പിറ്റലി പോയാ പനി ചുമ അങ്ങനെ
ആ ആ ഫുഡിനിന്നാണ് ഇങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റലി ഇപ്പോ അതരു ഹോസ്പിറ്റലും കൂടിക്കൊണ്ടിരിക്കുവല്ലേ ഇങ്ങനെ ഓരോ രോഗം കൂടഅതും പല എന്വാ നമ്മള് കേക്കാത്ത രോഗങ്ങളല്ലേ ഇപ്പം. പിന്നെ പലതും പറയുന്നത് ഫുഡിന്റെ ഇതാ ആ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്ന അനുസരിച്ച് രോഗങ്ങളുടെ ഇതും കൂടിക്കൊണ്ടിരിക്കുവല്ലേ.
അ അതെ അത് ശരിയാ പിന്നെ ഇപ്പൊ നമ്മള് പണ്ടൊക്കെ ഈ ചീസ് ഒക്കെ വെച്ച ആഹാരങ്ങളന്നും നമ്മള് ധികം കഴിക്കത്തില്ലല്ലോ ക്ഷെ ഇപ്പ എവിടെ പോയാലും ചീസ് പിന്നെ കൂടുതലും കൂടുതൽ കലോറി ഒക്കെ അടങ്ങിയ ഫുഡ് ഇതേ പോലെത്തേക്കാണ് കഴിക്കുന്ന. വലിച്ച് വാരിയങ് ക യും ചെയ്യും കഴിക്കുന്ന സമയത്ത്
ഉം അന്നേരം നമ്മളൊന്നും ആലോചിക്കത്തില്ല ഓ ഇങ്ങനെ വരും അങ്ങനെ നമ്മൾ ആലോചിക്കുവോ മറ്റേ നമുക്ക് വാ പഞ്ചായത്തിന്റെക്കെ നമ്മുടെ ഗ്രൂപ്പുണ്ടല്ലോ വാർഡ് ഗ്രൂപ്പ് അതിനകത്തൊക്കെ ഇടുവല്ലോ മെമ്പർമാരൊ ഇടാറുണ്ടല്ലോ പോഷകമുള്ള ഫുഡ് കഴിക്കണം നമ്മളത് ശ്രദ്ധിക്കാറ് പോലും ഇല്ല.
അത് മാത്രല്ല പണ്ട് നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പം മറ്റേ സമീകൃത ആഹാരം കഴിക്കണംന്നുള്ള രീതിയിലല്ലേ എല്ലാ ഫുഡും നമ്മളെല്ലാം ആവ ഉൾപ്പെടുത്തി കഴിക്കണം പക്ഷെ ഇപ്പം ഇപ്പൊ ക ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ ആ ഒന്നിനും വയ്യ. അവർക്കൊക്കെ അങ്ങ് അവരുടെ ബോഡി കൊണ്ടും പറ്റത്തില്ല ഒന്നിനും. കാരണം ഇവരിങ്ങനെ പുറത്തുന്നൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ഉം പിന്നെ ഒരു സമയത്ത് കൊറെ പേർക്ക് തോന്നും ഡയറ്റ് ഒക്കെ ചെയ്യണംന്ന് അങ്ങനെ വരുമ്പം അതെ
ജിമ്മിന് പോണം അങ്ങനെയുള്ളതൊക്കെ പക്ഷെ നമ്മൾടെ പേരൻസ് സിനക്കെ എനിക്കൊന്ന് ഈ ഇപ്പോഴാണ് അവരൊരു കുറച്ച് ഏജ് ആയെനെഷം രോഗ എന്തെങ്കിലുക്കെ ഒരു ഷുഗറ് പ്രഷർ അങ്ങനെള്ളക്കെ പക്ഷെ നമ്മള്ടെ ഇപ്പ നമ്മളുടെ കാലഘട്ടത്തി ന അത്ര നമ്മൾടെ ഏജിലുള്ള ആൾക്കാർക്ക് തന്നെ കുറേ രോഗങ്ങൾ വരുന്നുണ്ട് എന്ന് വെച്ചാ
ആഹ് ബിപി ഉണ്ട്. ശരി ക്കും ബി പി ഭയങ്കര ലോ ആ എല്ലാർക്കും.
ആ നമ്മ ചിലർക്ക് ബി പി കാരണം പക്ഷെ നമ്മൾടെ പേരൻറ്സിനൊക്കെ അവർക്ക കുറച്ച് ഏജ് ആ എ ഉമ്മ പറയ്ന്നെ അവരൊക്കെ കുറച്ച് ഏജിലായനു ശേഷം അവർക്ക് കുറെേ എന്തെങ്കിലൊക്കെ രോഗക്കെ ഇങ്ങനെ ഇതായത്. പക്ഷെ ഇപ്പോഴത്തെ കൊച്ചുപള്ളേർക്ക് കാണുന്നില്ല എന്നിട്ട് അറ്റക്കൊക്കെ വന്ന് കുറെ രോക്കെ മരിക്കുന്നില്ലേ.
ഉണ്ട് ഉണ്ട് നമ്മളൊക്കെ ആ അതെ ഇപ്പഴ് അങ്ങനെയൊക്കെഉണ്ട് കൊച്ച് കു പിള്ളേരെ അറ്റക്ക് ഒക്കെ വന്നിട്ട് പിന്നെ അവർക്ക് അവര് ജനിച്ചു വീഴുമ്പോഴ അവർക്ക് ഇങ്ങനത്തെ ഫുഡോക്കെ ഫെമിലിയർ ആണല്ലോ ഇപ്പം പണ്ടത്തെ പോലെയല്ലല്ല അപ്പ അവർക്ക്ത് വരാനുള്ള സാധ്യതയും കൂടുതല എന്നാ പാരൻസ് അത് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളൊക്കെ പോലത്തെ ആൾക്കാരന്നെ അത് ശ്രദ്ധിക്കണം. അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കണം ഒന്നും കൊടുക്കേണ്ടാന്നല്ല പക്ഷെ ആവശ്യത്തിന് അതിന്റെ എല്ലാം
എന്നുവച്ചാ അവർക്കൊരാ ഗ്രഹത്തിന് വേണ്ടിയിട്ട്.
അങ്ങനെ ഒരു കൊതിക്കും വേണ്ടി കൊടുക്കണേ കൊഴപ്പ ഇില്ല അല്ലാതെയാണെങ്കിൽ അവർക്ക് പിന്നെ അവരുടെ ഉം അതെ അവരുടെ ഇരു ഉം രുചിന്ന് പറഞ്ഞാ അവർക്ക് ഇത് ഇതൊക്കെ കഴിച്ച ച്ചാൽ മാത്രമേ പിന്നെ അവർക്ക് രുചി തോന്നത്തുള്ളൂ. നമ്മള് സാധാ ആഹാരങ്ങൾ കൊടുത്താൽ അവരെപ്പഴും അവർക്ക് ക്കെ വേണം ഇതൊക്കെ വേണംന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും.
എല്ലാം മാറി. പിന്നെ എന്തുവാ ഇനിയിപ്പം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നുവെച്ചാൽ മുന്നോട്ട് പോകുന്നനുസ രിച്ചേ
അതെ, മുന്നോട്ടുള്ള സമയത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അല്ല ഇതില് മാറ്റങ്ങളൊന്നും ഇനിയില്ല ഇനി അങ്ങോട്ട് പോകുന്ന അവസരത്തില് കൂടിക്കൂടി വരത്തേഉളളൂ. ഈ കുഞ്ഞു ഇപ്പൊ തന്നെ ഒരു ചെറിയ പ്രായ ത്തിലുള്ള ഒരു ടീനേജറിലൊക്കെ എത്തിയ അസുഖങ്ങള് അറ്റാക്കായാലും അങ്ങനെയുള്ള വലിയ വലിയ അസുഖങ്ങള്
അപ്പം റീസൺ പിന്നെ ഇത് മരിച്ചേന്റെ റീസൺ അറിയുമ്പോഴായിരിക്കും ഫുഡിന്റെ അറിയുന്നതും
സിലാവുന്നത്.
ഉം അന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഇങ്ങനെന്നെ ഇപ്പ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പഴയ ഇതിലോട്ട് പോകുന്നു എനിക്ക് തോന്നിട്ടില്ല
അതെ